ഹലോ ആ കേൾക്കുന്നുണ്ട് എന്തക്കെണ്ട് സുഖണോ
ആ സുഖായിട്ട് പോന്നു
ഇവിടെ സുഖം അങ്ങനെ പോണു കുഴപ്പങ്ങലൊന്നുല്യ എങ്ങനെയുണ്ട് കാലാവസ്ഥാ അവിടത്തെ
കാലാവസ്ഥ എങ്ങനെയന്ന് വെച്ചാല് ഇന്ന് രാവിലെ മുതൽ ഒരു മൂഡലണ് പിന്നെ എന്ത് പിപ്പഒന്നിച്ച ചെറിയ രീതിൽക്ക് ഒന്ന് ചാറ്റൽമഴ പെയ്യുന്നുണ്ട് ചെറിയ രീതി അപ്പ മക്കളൊക്കെ വരാനായല്ലോ മക്കളൊന്ന് വന്ന്ത് കുട്ടിയാലു മഴ പെയ്താലൊന്നു വിചാരിച്ചിരിക്കയ ഇപ്പൊ ഇ ഈസ് കുക്ക് പോകുമ്പോഴും ഇസ്കൂളിട്ട് വരുമ്പോഴും മഴ പെയ്യുമ്പോ ഒരു ടെൻഷനാ അവര് വീട്ടിലെത്തുന്നവരെ അത്ര്സ്കൂളില് എത്തണ വരെ ടെൻഷനാ നല്ല മഴ പെയ്യുമ്പോളേ അതെ തന്നെ പിന്നെന്ത നാല്സമായിട്ട് നല്ല വെയില് തേനുക
ആഹ് നാല്സം ഇവിടെ ഉണ്ട് നല്ല വെയില് ഇന്ന് രാവിലെ തൊട്ടെ തു കിയാള് അയലിലിടും മഴ പെയ്യും അത് പോയി എടുക്കും വിടും ഇടും ഇതൊരു പണിയാ ആ അത തന്നെ അതൊരു പരിപാടി നിന്ന് ലാസ്റ്റ് ഞാന് അത്ത് മേലെ കൊണ്ടോയി എല്ലാം ഇട്ട്
അതെ നടക്കുവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പുറകെ ആ അതെ അതെ അതെ അതെ ഒണക്യാട്ടല്ല വാഷിമിഷൻ
ആഹ് ഉണക്കിയിട്ട് ആണ് ഇടുന്നത് എന്നാൽ ഈ ഫാൻറ്റിന്റെ അരകളൊക്കെ ഉണങ്ങി കിട്ടാൻ പ്രയാസല്ലേ അതെ അതിന്റെ എന്നാലും പണ്ടത്തെ പോലെല്ലല്ലോ ഇപ്പൊ ഉണക്ക ഈ ഒരു സംവിധാനം ഓക്കെ ഉള്ളത് കൊണ്ട് ഇത്രോ ഇസിയ ഈസിയാ
എത്രോയോ ഇസി ശരിയാ കാരണം പണ്ട എന്നൊക്കെ പറഞ്ഞാല് ആ ഹാ ഹാ എന്ന് പറഞ്ഞിട്ടമതി ഇട്ടാ മതി ഇനി ഇപ്പത്തരയോ മയ്ത്ത് ഈ മഴ ടൈമില് വാഷി മെഷീൻ വേഗ നല്ലോണ്ടാവും ഉണക്കണത് ഒണകാണാത് തിരുമ്പനതാണ് മറ്റേ നമുക്ക് പുറത്തിറങ്ങി തീരുമാനും കഴിയാത്ത അവസ്ഥതികര മഴ ഇതാനെ നല്ല മഴ തീർച്ചായിട്ടും മഴ പെയ്യണ പുറത്തിറങ്ങി തിരുമാൻ പറ്റുമോ ഇല്ല പിന്നെന്താ പറയുക എത്ര പെയഞ് നമ്മൾ യാലും ആ ഒരു എത്രോ ദിവസം പിന്നെ പുറത്തിട്ട് ഉണക്കണം നമ്മള് വെയില് വരുന്നവരെ കാത്തിക്കണം ഇതിപ്പ അങ്ങനെയല്ലല്ലോ ഫുള്ളിലിട്ട് നമ്മൾ ഒണ എടുത്താല് അത്യാവശ്യം നല്ല രീതിക്ക് പിന്നെ നല്ലൊരു കാറ്റൊക്കെ തന്നെ ആയത് പക്ഷെ നമുക്ക് ഇടാൻ പറ്റും കുറച്ചൊക്കെ നല്ല നനവൊന്നും ഉണ്ടാവൂല
അതന്നെ അങ്ങനെ മക്കളൊക്കെ സ്കൂൾ പോയതല്ലേ
ആഹ് എല്ലാരും പോയതാണ് ഇനിയിപ്പോ വരാനായി എന്താ ഈവനിങ്ങിനു എന്ത ഉണ്ടാക്കിയോ മക്കള് മൂന്നാള്
ആ ആണു പെണ്ണും അങ്ങനൊക്കെ
വല്യോനാണ് ആൺകുട്ടി പിന്നെ താഴൊള്ള രണ്ടാള് പെൺകുട്ടികളാണ് പിന്നെ ഒക്കെ ചെറ് ചെറിയ മക്ക് ക്കളാണ് വലിയ മോന് മൂന്നാം ക്ലാസ്സില് അതിൻ്റെ താഴെ ള്ളോള് രണ്ടില് അതിന്റെ താഴെയുള്ള അതെ അതെ വല്ല്യ മോന് മൂന്നാം ക്ലാസിലായി താഴെയുള്ള ആള് രണ്ടില് പിന്നെ ഏഹ് തൊട്ട് ചെറുത്തത് പിന്നെ ഇപ്പ മൂന്നര വയസ്സായി ഓള് ഇപ്പ ഇപ്രാവശ്യം ഞാൻ അംഗനവാടി ചേർത്തിട്ടുണ്ട് ഇപ്പൊ പോവണ്ട് പിന്നെ അവര് പോയാല് കുറച്ച് ടൈമോന്നു ഫ്രീ
ഫ്രീ ആണ് ആരുല്ലൃാ എന്റെ അവസ്ഥ അതെ എനിക്ക് നാല് മക്ക് രണ്ടാണ് രണ്ട് പെണ്ണ് മൂത്ത ആള് പത്താം ക്ലാസിലാണ് താഴെയുള്ള ആള് ഏഴാം ക്ലാസ്സിലാണ് അ അതിന്റെ താഴെയുള്ളാള് നാലാം ക്ലാസില് അതിന്റെ താഴെയുള്ള ആളിപ്പൊ ഇപ്രാവശ്യം എൽ കെ ജി ചേർ അംഗനവാടി പോയി പരിചയളുള്ളത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ല
ആഹ് ബുദ്ധിമുട്ട് അതെ അംഗനവാടിയിലേക്ക് പോയാലുള്ള ഒരു ഗുണം അതാണ് കാരണം മക്കൾക്ക് മടി മാറിക്കിട്ടും പിന്നെല്ലാ ഓർക്ക് എന്താണ് എങ്ങനെയാണ് പിന്നെ സ്കൂളില് ആ ഒരു രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഫുഡ് കഴിക്കാനും ഒറ്റൊക്കെ പഠി ക്കും പിന്നെ അങ്ങനെ ആഹ് അങ്ങ ത്തെ കാര്യങ്ങളൊക്കെ ബാത്റൂമ് പോലെ പറയും അങ്ങനത്തൊക്കെ ഓർക്ക് ശീലാവും എൽ കെ ജിക്ക് നമ്മൾ ഓട്ടോമാറ്റിക് നിങ്ങൾ കൊണ്ടയിടുമ്പളേ ഭയങ്കര ഭാരക്കരം എൽ കെ ജി അംഗനവാടി പോവാനൊക്കെ പറഞ്ഞയക്കാനാ ആഹ് അതന്നെ അതന്നെ അതന്നെ മടി നമുക്ക് ഇടങ്ങാറാണേ ഇനീപ്പോ കൂൾക്കായാലു മദ്രസ് യാലും അംഗനവാടിക്കല മടിണ്ടായാല് നമുക്ക് വരെ ഇടങ്ങാറാ അവു അവർക്ക് നമുക്ക് അതിലേറെ മടിയാ കാരണം ഇവ കറക് ട്ട് മാറ്റാഞ്ഞാല് കുളിക്കാഞ്ഞാല് ഒരുങ്ങഞ്ഞാലൊക്കെ നമുക്ക് മതിയാവോ ആ അതെ അതെ ആ ടെൻഷനായിക്കാരം ഇവരെ കറക് ടായിട്ട്വ കാളെ കാര്യങ്ങള് ഫോളോ അപ്പ് ചെയ്ത് പോവാണെങ്കിൽ സ്കൂൾക്കും മദ്‌റസക്കും കറക്റ്റ് ടൈമിന് എത്താൻ പറ്റും ഇത് മടി പിടിക്കുമ്പോൾാണ് അവിടെ ടൈമ് വേസ്റ്റായി പോണേ
അതെ അതെ
പ്പൊ നമ്മക്ക് നമ്മള് വിചാരിച്ച പോലെ നടക്കൂല കാര്യം നിങ്ങളെ നമ്മള ഓരൊതിന് മ്മളിണിക്ക ഇത്ര ടൈമില് ഫുഡ് ആവുക പിന്നെ അവരെ ഒരുക്കാൻ തന്നെ നമ്മ അവരെ കൂടെ നിക്കണം ആ ടൈമില് കിച്ചണില് വർക്ക് ചെയ്താ നടക്കൂല അവര അവരെടെലും പോയിരിക്കും അപ്പോ നമ്മള് എൻ്റെ പണി ആദ്യം ണീച്ച് പണി ടുത്ത് ഒക്കെ സെറ്റ് ആക്കീട്ട് വേണം വരെ വിളിച്ചോണത്തിന് പിന്നൊരര മുക്കാമണിക്കൂർ വരും കൂടെ നടക്കണം വെല്ല്യമക്കളാണെ അത്ര പ്രശ്ന ഉണ്ടാവൂല ഇങ്ങക്കിപ്പോ കുറച്ചീസം ഒരു വല്ല്യ മക്ക
ആഹ് എന്റത് രണ്ട് മൂന്നാളത് ഇൻക്ക് നോക്കനില്ല ചെ ചെറിയ ആളെ മാത്രേ പിടിച്ച് നക്കളൂ എന്തെങ്കിലൊരു കറിയിലോ ഒരു അപ്പത്തിലോ വ്യത്യാസം വന്നാ ന്ന് ഞാൻ പോകൂ
ആഹ് അത് അതാണ് അതാണ് അങ്ങനെ കൊണ്ട് നടക്ക ക്കണ വരെ കാരണം പോവാഞ്ഞാല് ല് അല്ലെങ്കതിന്റെ അസുഖങ്ങളൊക്കെയാണ് ഇപ്പൊ മഴക്കാല ആയൊണ്ടെന്നെ തന്നെ സ്കൂളിലക്കെ കുട്ട ക്കെ സുഖാണ് അതേപോലെ ഇപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ബാധിച്ചണ്ടേ കുട്ടികൾക്ക് വരുന്നുണ്ട് അണക്കളിലൂടെ പെട്ടെന്ന് വരുണ്ട് നിങ്ങളാവല്ലോ കുട്ടികളക്കായിട്ട് അവിടെ പെട്ട അസുഖം വര ഞങ്ങൾ അവിടെന്താ പിന്നെ കൃഷികളെ ഉണ്ടോ ചെടികളോ എന്തിനോടാണ് ഇൻട്രസ്റ്റ് കൂടുതൽ
ഉം ചെടികള് എനിക്ക് ആദ്യ കൊറോണ സമയത്ത് ചെടി ചട്ടി ക്കെ ഉണ്ടാക്കീന്നു പിന്നെ വീട്ടിൽ പോകുമ്പോ അത് നോക്കൂല അങ്ങനെ അങ്ങനെക്ക് ഇൻട്രസ്റ്റ് പോയി ഞാന് സ്റ്റിച്ച് ചെയ്യലുണ്ട് അതുപോലെ ഇൻ്രസ്റ്റ് പിന്നെ അത് ചെയ്യും അത് പുറത്തക്ക് ചെയ്യണില്ല മോള മോളതൊക്കെ പലാസോ പാന്റ് അങ്ങയൊക്കെ പെ പാന്റ് ടോപ്പ് ഉടുപ്പ് ഫ്രോക്ക് ഏഹ ഞാൻ യൂട്യൂബില് നോക്കിട്ട് പഠിച്ചതാ
ആ അങ്ങനെയൊക്കെ പഠിക്കല്ലേ
ഒക്കെ നൈറ്റി ഒക്കെ കുറച്ച് പഴകി കഴിഞ്ഞാ അതിന്റെ ഉള്ള് ഭാഗം കൊണ്ട് ഷിമ്മിയൊക്കെ അടിച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഡ്രൈവിംഗ് ഇഷ്ടാണ് ഡ്രൈവിംഗ് ഞാന് ലൈ സെൻസ് ഒക്കെ എടുത്തിന്
ആഹ് ശരി ആ അതൊക്കെ നല്ലത അതായത് നമ്മള് നമ്മുക്കൊരു പഠിച്ചു കിട്ടിയാ എന്താ അത്രയോ നമുക്ക് ആരും കാത്തിക്കണ ഞാൻ ആ ഞാൻ എത്രയോ ആയി വിചാരിക്കുന്നത് ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് ഒരുങ്ങിട്ടോ പഠിച്ച് ഒരു നല് ദിവസം കൊണ്ട് ഹസ്ബൻഡിന്റെ സ്കൂട്ടിണ്ടായിനി വിട അത് ഫ്രണ്ടിന്റെ സ്കൂട്ടി ആയി അതുമേന്ന് ഞാൻ നല്ലൊരു വീ ളവിവീണ അതിന്റെ അതും ഞാൻ മോളിയായിട്ട് ആഹ് ഇല്ല താല്പര്യമില്ല പിന്നെ അന്ന് മോള ചിറിയൊക്കെ പൊട്ടി താ ടിന്റെവിടൊക്കെ പൊട്ടി അതിന്റെ ശേഷം പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു ഇഷ് ഇതാണല്ലോ അതായത് ഇപ്പ നമുക്കൊരു ഇൻട്രസ്റ്റ് കാര് ചിലപ്പോ പെട്ടെന്ന് പഠിച്ചു കൊടുക്കും അങ്ങനെ ഒരുങ്ങിയതാ നാല് സം കൊണ്ട്ന്നെ കാലൊക്കെ വെക്കാതെ ഓട്ടി സെറ്റ് ആയി വരി വളവൊക്കെ തിരിച്ചൊക്കെ വര ഇവിടെ മുറ്റം ഒക്കെ അത്യാവശ്യമുണ്ട് അപ്പൊ ഞാൻ അവിടെ തന്നെ എടു ൊട്ടിയതാ അതൊരു അങ്ങനെ ആയി പിന്നെ നമക്ക് നോക്കിയിട്ടില്ല വണ്ടി വരെ എങ്ങനെ ഓടിപ്പോയി അത് ഫ്രണ്ടിന്റെ ഫ്രണ്ട് ന്നെ വണ്ടീന്നെ അപ്പൊ പിന്നെ ഞാൻ അഭാഗത്തക്ക് നോക്കിയില്ല
ഞാൻ ആദ്യം ഇവിടെ ഒന്ന് ബൈക്ക് ഓടിക്കാന് അറിയാ അതെ ഞാന് സ ബാലൻസ് വീട്ടിലുള്ള സമയത്ത് ണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞേന് ശേഷം ഹസ്ബന്ഡന് ഈ പിന്നെ ഈ ഇസ് സ്കൂട്ടി എറങ്ങിയേന് ശേഷം മുപ്പര് ബൈക്ക് ഇത് കൊടുത്ത് ഇതാക്കി അപ്പൊ അയിന് ശേഷം ഞൻ അങ്ങനെ ഓട് ടിച്ച് ഞാനും മൂത്തച്ചീന്റെ മോളൊക്കങ്ങനെ ഓടിച്ചു നോക്കി നോക്കി ക്കാ അറിയാ പക്ഷെ പിന്നെ ഞാനും ഇവിടെ പോയിട്ട് ചേർ ലൈസൻസിന് എന്തായാലും നമ്മള് ചേർ ചേർന്നിട്ട് സ്കൂളിൽ പോയിട്ട് ചേർന്നിട്ട് കാറും കൂടെ അയിന്റെ കൂടെ പഠിച്ച് കാറിൽ ഇതിന് ലൈസൻസ് കിട്ടിന് പക്ഷെ കാറ് പൊറത്തെറക്കല് എറക്കി തന്നാ ഞാൻ ഓട് ട്ടും ഇവടുന്ന് ഇറക്കാൻ കുറച്ച് പ്രയാസാ രണ്ടു ഭാഗം മതിലുള്ള എടയ്ക്കൂടെ കൊണ്ടുപോണം ഞങ്ങളത് എട്ടടി വഴിയേള്ളു അപ്പൊ ചെറിയ വണ്ടികളെ ഇവിടത്തെ ലൈസൻസ് ഉണ്ട് എവിടെചോയ്ച്ചാല് കാറിന്റെ കൂടെ പാത്ത് വച്ചിട്ടുണ്ട് ബൈക് ക്ക് പിന്നെ ഞാന് സ്കൂട്ടി നല്ലോണം കൊണ്ടുപോകും കുട്ടികളെകേറ്റി അത് പേടിയൊന്നുല്ല പ്രശ്നൊന്നുമില്ല ന്റെ കാര്യങ്ങൾക് പ്പം ഞാൻ തന്നെ
ആഹ് ഇഷ്ടം അ അത് നല്ലൊരിതാ കാരണം പെട്ടെന്ന് നമ്മളെ എല്ലാത്തിനും ഒരാളെ അതുകൊണ്ട് ഇതുകൊണ്ടരണ്ടി പറയണ്ട ആവശ്യണ്ടാവൂലാ പക്ഷെ അപ്പ നമ്മടെരാണൊക്കെ ഗൾഫിൽ ഇണ്ടാവുമ്പോ ഭയങ്കര ആവശ്യാ സ് എന്തൊരാവശ്യത്തിനായാലും നമ്മൾ ഓരോരുത്തരെ വിളിച്ച് വിളിക്കണ്ടേ ഒരു കറി വെക്കാൻ വേണെങ്കിലോ അല്ലെ വേ
ഓ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമെങ്കിൽ നമ്മള് പറയണം ഒന്ന്
ഓ പറയാണ്ടോ പറയാണ്ടോ ശരിയാണ് ഞാന് ഇപ്പ വിചാരിച്ച കാര്യാണ് എന്നോട് എങ്ങനെ പറയും പഠിച്ചോ പഠിച്ചോന്ന് പക്ഷെ അന്നത്തെ ഒരു വീഴ്ച്ചയിൽ അങ്ങനെ ആണ് അത് സ്റ്റോപ്പായി ഇനി ഇൻഷാഅള്ള നോക്കണം
ച്ചാച്ചാ അങ്ങനെ ഓടിച്ചിട്ട് ഓള് ഗ്രൗണ്ടിന്ന് അളിയൻ പറഞ്ഞു ആ ഓടിച്ചൂടാണ്ട് പറഞ്ഞല്ലോ ഓളത് അതുപോലൊന്ന് ഓട്ടി നോക്കി ഞാനിങ്ങനെ കൊണ്ടെടുക്കണ്ട് ഓൾക്കൊരു താല്പര്യം ഓളങ്ങട്ട് പോയിട്ട് വീണിട്ട് ഓളെ കൈ തന്തവിരലിന്റെ നഖമൊക്കെ പോയി ഒരതി അപ്പൊ ഓൾക്കിപ്പോ അതിന് ഇൻട്രസ്റ്റ് ഇല്ല ഇനി ഓള് എല്ലാത്തിനും മൂട്ടില് പോയാ മതി ഞാന് ഓട് ക്കാനില്ല
ആ അതാണ് പറഞ്ഞെ ആ ഒരു പേടി കുടുങ്ങിയാ പിന്നെ അതാ വീണാലതാ പ്രശ്നം അതന്നെ പിന്നെ ഇങ്ങനെ വിചാരിക്കും നോക്കണം നോക് നോക്കണന്ന് അതിങ്ങനെ മനസ്സിൽ വര്യ എന്നല്ലാതെ പിന്നെ അയിമ്മക്കട് നോക്കിയില്ല ഇത് ആക്സിലേറ്റർ നമ്മളെ കയ്യിലിങ്ങട് ആവണല്ലേ അയ്
അത് നമുക്ക് ബാലൻസ് കിട്ട ണം കൊറക്കാനും ഇതാക്കാനും അത് കയ്യ്മല് മറ്റേ കാറിന്റെറതാകുമ്പോ രണ്ട് കാലും രണ്ട് കൈയും മൈ
ആ ഒക്ക മൻ വച്ച ആ പക്ഷെ കാറിലായ നമ്മള് ച്ചലെ വിലല്ലോ എന്നുള്ളതൊക്കെ വിചാരിക്കൂല്ലേ കാറിലാവകുമ്പോ കാ എങ്ങനെ ചുറ്റുപാട് എങ്ങന കാണുമ്പോ
അ അനെ തോന്നാ നമമ്മക്ക് പക്ഷെ ഞാന് നമ്മള് ഓട്ടിയപ്പോ ഞമ്മക്ക് അതിന്റെ പറഞ്ഞൊന്ന ഇങ്ങനെ നമക്കൊരു പേടി പെട്ടെന്ന് മുന്നിൽ വണ്ടിയൊക്ക കാുമ്പോ നമ്മള് ചവിട്ടിയാ നിക്കൂലേ പെട്ടന്ന് ചവിട്ടിയാലേ ഒന്നായിട്ടല്ല നി ക്കാ ഇത് പിന്നെ ആ ക്ലച്ചും കൂടി ചവിട്ടിയാലല്ലേ സ്റ്റോപ്പ് ആവുള്ളൂ കാറ്
ആ ഇല്ലല്ലോ ആ് അതെ സ്കൂട്ടിന്ന് പറയുമ്പോ പിന്നെ അതെങ്ങനെ ആക്സിലേറ്റർ മാത്രം നോക്കിയാ മതി വേറൊന്നും നോക്കണ്ട ആ അതെങ്ങനെ കണ്ട്രോൾ ചെയ്താൽ മതി ആ അത് മാത്രം കണ്ട്രോൾ ചെയ്താൽ മതിയത് ശരിയാ ഡ്രൈവിങ്
കിക്കണം കയ്യും കാലും വൈറ്റൊക്കെ അപ്പ അവര് അത്യാവശ്യം കൊണ്ടേ ഇറങ്ങാൻ നല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് റോട്ടിക്ക് ഇറക്കാൻ പറ്റു ഞാൻ രാത്രിയ ഒക്കെ ഞങ്ങള് മെല്ലെ ഇറക്കി ങ്ങാണ്ടൊക്കെ രാത്രി വണ്ടി തിരക്കില്ലാത്ത സമയത്ത ങ്ങെ നോക്കും ഞാൻ പറയുണ്ടെങ്ക ഗ്രൗണ്ടിൽ പോയിട്ട ഒന്നും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇറക്കണം ഇൻത്തൊരു വാശി
ഗ്രൗണ്ടില് പോയട്ടെ ആ അതെ അതെ നടക്കട്ടെ ഏതാലും ഗ്രൗണ്ടിൽ പോയിട്ടേ നല്ലപോലെ വളവ് ഇതൊ ക്കെ തിരിച്ച അങ്ങനൊക്കെ നോക്കിയാട്ട് നല്ല ട്രൈ ആക്കിട്ട് ഒന്ന് ഒന്ന് ഇറക്കി നോക്കിയാ മതി ഏകദേശൊക്കെ ലൈസൻസ് കിട്ടില്ലേ കാരണം അങ്ങന പെട്ടന്ന് ലൈസ കിട്ടോ ഇല്ലല്ലോ നമ്മൾ ഓടിച്ച് കാണിച്ചെടുത്താലല്ലേ കിട്ടുള്ളൂ അതിലൊക്കെ പാസായില്ലേ ആ ഐലൊക്കെ പാസായി ലൈസ
ഉം ലൈസൻസ് രണ്ടും കയ്യിലാക്കി ഇപ്പയില പോവാനും പേടില്ല ഹെൽമെറ്റ് വച്ചാ മതി ബൈക്കിലാവുമ്പോ വേറെ ചോദ്യങ്ങളൊന്നും നമ്മളോട് ചോയ്
അത ത് അതത്രേ ഉള്ളൂ ലൈസൻസ് കയ്യില്ണ്ടാ ഏപിന്നെ ബുക്കും പേപ്പറും വണ്ടിക്ക് ഇണ്ടായ പിന്നെ പേടിക്കേണ്ട ആവശ്യല്ല ഏലിം പോവാ നമ്മക്ക് ധൈര്യം ഇണ്ടായാ മതീന്നൊള്ളൂ
പിന്നെ ഇന്നാ ശെരി പിന്നെ വിളിക്ക
ആ ശെരി അന്ന ഓ മതിയോ
കാള് കട്ട്‌ ആവ്ണില്ല്യല്ലോ
ഞാന് കൊട്ട കട്ട്‌ ആക്കാപ്പത് ഇതെന്താ വടച്ചോനെ
ഹ ഹ ഹ
വെക്ക ടൈമ് പുവ്വും
എടി കട്ട്‌ ആവ്ണില്യേ
സ്വിച്ച് ഓഫ്‌ സ്വിച്ച് ഓഫ്‌ ആക്കിയാളി
ഇതൊന്നുആ ആവണില്ല്യ മോളെ ഇതിപ്പോ പത്ത് മുപ്പത്
ഇത്പ്പള്ളേ